ഹലോ
ഹലോ
ആഹ എന്താ വിശേഷം
നല്ല വിശേഷം
ഉ എന്താ വീട്ടില് വെറുത ഇരിക്കാണോ
ആഹ അപ്പൊങ്ങനെ വെറുതെ ഇരിക്കയാണ് കുട്ടികളൊക്കെ വായിപ്പിച്ച്
അതെ കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണ
ഹ ഒരു മോളേ ഉള്ളൂ അവൾ രണ്ടാം ക്ലാസ്സിലാണ്
അതെയോ ഉം ഇപ്പോ വെക്കേഷൻല്ലേ പിന്നെ എന്തിനാ അങ്ങനെ ഓൺലൈൻ ആയിട്ട് എന്തെങ്കലിലും പഠിപ്പിക്കണ്ടോ
ഓൺലൈനായിട്ട് പഠിക്കുവനുല്ല നമ്മള് ഇപ്പോ ഇ എ ഓൺലൈ ക്ലാസ്ന്ന ഒന്നുകൂടിന്ന് മറന്നു പോവാതിരിക്കാൻ വേണ്ടിട്ടേ ആഹ ആഹ
അപ്പൊ ഇപ്പോനി ഇപ്പോ നല്ല കാലാവസ്ഥയ
തുടങ്ങില്ലേ
അതെ ആങ്ങളൻ്റ് ഓൺലൈനായിട്ട് എന്തെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അങ്ങനെ എന്തെു മ
ഇല്ല ഇപ്പൊ ഒന്നും ടുന്നൊനുല്ല അപ്പൊ കുട്ടി കൊഴപ്പൊന്നുല്ല
ഏ പഠിക്കുന്നുണ്ടാവൂല്ലേ
ആഹ ആഹ
ഉം ഉം എന്റെ മകനെ ഞാാനിങ്ങനെ ഓൺലൈൻ ആയിട്ട് അബകോസ് അങ്ങത്തെ ക്ലാസ്സിനൊക്കെ വിടുന്നുണ്ട്
ആഹ അത് നല്ലൊരുത കേട്ടിട്ടുണ്ട്
ആഹ
മാക്സമന്നായിട്ടുള്ളല്ലേ
ആഹ അതന്നെ സംബന്ധമായിട്ടുള്ളതാണ് അതായൽ കുറച്ചും കൂടിും കണ മാത്സിലുള്ള എന്താ മനസ്സിലാക്കാനുള്ള വേറിട്ട വൈകളാണ് അതിൽണ്ടാവുക
ഓ ആണ് എത്രാം ക്ലാസ്സിലാ പടിക്കുന്ന
ഇനി രണ്ടില് രണ്ടാം ക്ലാസ്സിലാണ്
ഒരു മോനുള്ളൂ
ആഹ ആഹ ഒരു മോനള്ളൂ
ആഹ
ഇല്ലേ
നിങ്ങളിങ്ങനെ ജോയിന്റ് ഫാമിലിയാണോ അതോ
ആഹ ഞങ്ങള് സ്മോൾ ഫാമിലിയാണ് ഞാനും എന്റെ ഹസ്ബൻറും ഒരു മോനും
ആഹ
അതെ പിന്നെ എന്താണ് അവിടെ എന്താ മഴയൊക്കെ ഇണ്ടോ ഇപ്പൊ ഇപ്പ ഇവിടെൊക്കെ നല്ല മഴയാണ്
ആ ഇവിടെ മഴ ഇന്നൊക്കെ കുറച്ച് കുറവുണ്ട് ഇതുവരെ നല്ല മഴയായിരുന്നു ഇപ്പ കൊറച്ച് ഇന്ന് കൊറച്ച് കൊറവുണ്ട് ഇപ്പൊ ന്നെ വീടുപണിങ്ങനെ നടന്നുകോണ്ടിരിക്കുന്ന ടൈം ആയതൊണ്ട് മഴ ഒരു ബുദ്ധിമുട്ടാണോ നമക്കിപ്പോ
ഏ വീട് പണിയൊക്കെ തുടങ്ങിയോ
ആ വീട് പണി ഇപ്പ ഇങ്ങനെ നട തുടങ്ങിണ്ടിക്കയാണ്
ആ എവിടെ വരെ എത്തി
ഇപ്പം വാർപ്പ് കഴിഞ്ഞിട്ടേള്ളൂ
ഓ എകദോശ പകുതി ആയല്ലോ
ആ ഇഞ്ഞാണ് നമുക്ക് ഓരോ കൂടുതൽ വർക്ക് ഇന്നിയാണുള്ളത് നിങ്ങളത് പുതിയ വീടല്ലേ ഓ അടുത്തവിടെല്ലേ
ആഹ് ഞങ്ങളുടെ ഇപ്പൊ എടുത്ത വീടാണ്
എത്ര സ്ക്വയർ ഫീറ്റാണ്
അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ്
എങ്ങനെ ഫുള്ള് കോ കോൺടാക്ട് കൊടുത്തതാണോ
ആ നമ്മൾ എഞ്ചിനിയർക്ക് അങ്ങനെ തന്നെ ഫുൾായിട്ട് കോണ്ട്രക്ട് കൊടുത്തത് ഏനി അത് ഫോർട്ടി ല നാല്പ്പത് ലക്ഷത്തിന്റെ ബഡ്ജറ്റിലായിരുന്നു
ആ ഫുള്ള് ഫിനിഷ്യ്ത് തരുമായിരിക്കും അല്ലേ
ഓ നമുക്ക് ഇന്റീരിയറും പിന്നെ നമ്മുടെ മുറ്റം ഇന്റർലോക്ക് വരെ ചെയ്തു തരും
ആ അപ്പം നമുക്ക് ആ അപ്പ നമുക്കായിട്ട ഒന്നും അറിയേണ്ട ആവശ്യംണ്ടാവില്ലോ
ഇല്ല നമ്മള ആ നമുക്ക്ന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഓരോട് ചോദിക്കാം നമുക്ക്
ആഹ് ആഹ്
ഉം അപ്പൊ നല്ലൊരു ഇതാണ് ഏ ഒരു നല്ല ഒരു ഏ വർക്കായിരുന്നു അവരെ വർക്ക്
ആഹ ഇപ്പ എത്ര വർഷായി വീട്
ഞങ്ങൾ ജസ്റ്റ് ഇപ്പോ ആറു മാസം ആവുന്നുള്ളൂ
ആണോ പുതിയ ഇതായിട്ടുള്ളൂന്നാ ആ വര്
കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊ ഒരു ഏരിയ തന്നെ ഒരു സ്റ്റേഡി ഏരിയ തന്നെ അങ്ങനെ അങ്ങനെ ആക്കി വെച്ചക്കുന്ന പിന്നെ ഓര് ബുക്കും ബാഗും അവർക്ക് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ അവിടു
അത് നിങ്ങൾ പറഞ്ഞതാണോ അതോ എഞ്ചിനീയർ നിങ്ങൾ പ്ലാനിലുണ്ടായിരുന്നൊ അങ്ങനെ
ഇല്ല നമ്മള് പറഞ്ഞതാണ് നമുക്ക് കുട്ടികൾക്ക് പിന്നെ എന്റെ ഹസ് ഭർത്താവിന് പിന്നെ അ ഇതാണ് വർക്ക് ഇതാ എന്തോ സ്റ്റ് അതെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടരു ഏരിയ ഇണ്ട് അങ്ങനെ ഓഫീസ് കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള
ആഹ ആഹ ഈ കോർട്ട്യയാർഡിലാണോ ഇത് അതോ അല്ലാതെ വേറൊ ഏരിയ ആക്കിയിട്ടതാണോ
വേറെ ഏരിയ ആക്കിയിട്ടരുന്നു കോർട്ടയാാട് വേറെയണ്ട് നമ്മള് ഡൈനിങ്ങ ഡൈനിങ് ഹാളിനോട് ചേർന്ന് നമ്മളൊരു കോർട്ട്യയാർഡിലാണോ സെറ്റ് ആക്കിയിട്ടുണ്ട്
ആ ആഹ
എന്താ പിന്നെ നമ്മൾ വീടെടുക്കുമ്പോ മെയിന് ആയിട്ട് ശ്രദ്ധിക്കണ്ടത് നമ്മുടെ ഇതാണ് എന്ത് എന്ത് പണി കഴിഞ്ഞോലും നമ്മളിപ്പ പടവിലൊക്കെ എത്തണന്നുണ്ടെങ്കിൽ നല്ലോണം നനക്കണം വാർപ്പായാലും നല്ലോ നനച്ച് നനവത്രണം നല്ലോ ശ്രദ്ധി നോട്ട എപ്പഴും വേണം
ഇപ്പോ ഇപ്പോൾ ഇവിടെ മഴയതണ്ട് നനവൊക്കെ കുഴപ്പമില്ലാ അത് പോകുന്നുണ്ട് പിന്നെ അവിടെൊക്കെ വെള്ളം ഇണ്ടോ
ആഹ് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമല്ല
ആഹ നിങ്ങൾക്ക് എങ്ങനെ കിണറുവേളാണോ അതോ ഈ പൈപ്പ് ലൈൻ അങ്ങനെ എന്തെങ്കിലും ആണോ
നമുക്ക് എന്താ കിണർ വെള്ളാണ്
ആഹ
സ്വന്തമായിട്ട് കിണറ് നമ്മള് കുഴച്ച് വെള്ളം കണ്ടതാണ് നല്ല വറ്റാത്ത ഒരു കിണർ തന്നെയണുള്ളത്
ആഹ കുഴൽ കിണറോ അതോ സാധാ കിണറാണോ
കുയിൽ കിണറല്ല സാദാ കിണറാണ്
ആ അപ്പോ നല്ല വെള്ളവുംലെ
ആഹാ അതെ വെള്ളത്തിന് ഇവിടെ ബുദ്ധിമുട്ടൊന്നുമല്ല മഴക്കാല ആയാലും ബുദ്ധിമുട്ട് വേനൽക്കാലംയാലും മഴക്കാലമായയാലുംന്നും ഇവിടെ ബുദ്ധിമുട്ടില്ല
ആഹ ഇവിടെയൊക്കെ മറ്റ നമ്മള ഈ പഞ്ചായത്തുവേളം അതേപോലെ അങ്ങനെ ഓരോ രണ്ട് പദ്ധതികളാണ് കേന്ദ്രത്തിന്റെ പദ്ധതിൽന്ന് പഞ്ചായത്ത വെള്ളം അങ്ങനെ വെള്ളം ഒന്നര ഏട ദിവസങ്ങളിൽ ഇങ്ങനെ വെള്ളം വരും
ഓ
നമുക്ക് ഓവറായിട്ട് ഉപയോഗിക്കാല്ലോ വെള്ളം ഉണ്ടാവില്ല നമ്മൾ ആവശ്യത്തിനുള്ളത് അനാവശ്യമായിട്ട് വള്ളം അങ്ങനെയൊന്നും നമു ഇപ്പ വെള്ളംണ്ടാവുന്ന
വീ പണി ടൈമിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്
തന്നെ അത് വെള്ളമാണ് മെയിന ആായിട്ട് അവർക്ക് പണി വാണ്ടി അത് ഉം ഏതാാലപ്പ മഴക്കാലംണ്ട് ബുദ്ധിമുട്ട് കുറവ
ഇ നല്ല ബുദ്ധിമുട്ടായിരുന്നു വള്ളത്തിന്
ഇപ്പം കൊറച്ചായിട്ടള്ള ഉ മവേദ വിട്ട് ഇതിനിടയിൽ നല്ല വേനല്ലരുന്നുോ ചൂടൊണ്ട് നിങ്ങക്ക് അവിടെ ചൂടൊക്കെ എങ്ങനെയാ
ഇവിടെ നല്ല ചൂടാണ് അപ്പൊ എ സി ഇള്ളൊണ്ട് നമ്മ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന അത്രേ ഉള്ളു
ഓ എഏ സ ഒക്കെണ്ടോ
ആഹ എഏ സ ഉണ്ട് അ അതുകൊണ്ട് വല്ിയ കുഴപ്പല്ല
ആഹ ആഹ
പിന്നെ കറണ്ട് ബില്ല് നല്ല പോക്ക് പോവും
ഏ ഞമ്മൾ ഞങ്ങളത് സോളാർ വെച്ചക്കാണ് അപ്പൊ പിന്നെ നമ്മുക്ക് നമ്മള് ഫുുള്ളായിട്ട് സെൻട്രലൈസ്ഡ് എഏ സിയ ആാണ് അപ്പൊ സോളാർ ഉള്ളത്ുക കൊണ്ട് വള്ളിയാണ്ട് നമുക്ക് ഇതില്ല കറണ്ട് ബില് വല്ലാതെ വരുന്നില്ല
ആണോ അങ്ങനെ സോളാറിനെ കുറിച്ച്പ്പോ അഭിപ്രായംുണ്ട് ഇപ്പൊ അത് നോക്കണം
ആ അത് നല്ലൊരു ഇതാണ് നമ്മള കറണ്ട്പല് ലാഭി ക്കാനും എല്ലാത്തിനും
അങ്ങനെ ഇനിയിപ്പോ സോളാർ വെക്കണ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഇനി അങ്ങനെ നോക്കണം ഇപ്പൊ നമുക്ക്ൊരു മാ ഒരു കറണ്ട് ബില് വരുമ്പോ എങ്ങനെയ ആാലും ഒരു പത്ത് ഇ പത്തായിരം രൂപന് മുകളില്ലാതെ കുറഞ്ഞിട്ട് വരാറേ ഇല്ല കാരണ്ട്
ഓ അത്രയൊക്കെ വരാറുണ്ടോ
ആഹ് നല്ല കാരണ്ട് ചാർജ് നന്നായിട്ട് വരും
ഓ
അപ്പൊ ഇനി സോളാറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇനിപ്പ അങ്ങനെ നീങ്ങണം
ആഹ് ആഹ് അത് നല്ലൊരു ഇതാണ് നമ്മള് സോളാറിന് വല്യ വിലയൊന്നും ആവൂല കൊറ കൊറച്ചന്ന് ബാഡ്ചറ്റആയാലും പിന്നീട് നമക്ക് നല്ലൊരു പൈസ കുറയുന്ന ഒരു പരിപാടിയാണ്
ഉം ഉം
പിന്നെ നിങ്ങള അവിടെ എന്താ വെക്കേഷൻ ഒക്കെല്ലേ നിങ്ങളവിടെ എന്തേലും അടുത്തെ എവിടെ എങ്കിലും പാർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഇവിടെപ്പോ പാർക്കുകളായിട്ട് ആ ഇവിടെ അടുത്തന്ന പാർക്കുകളൊക്കെ ഉണ്ട് ഇടക്കിടക്ക് മക്കളെ നമുക്ക് കൊണ്ടുപോകാം
ഓ തൊട്ടടുത്ത് തന്നെയാണോ
ആ കുറച്ച് കുറച്ച് ദൂരേള്ളു
ആഹ് ആഹ്
നമുക്ക് സ്വന്തമായിട്ട് ആരുല്ലെങ്കിലും നമുക്ക് പോവള്ള ദൂരേ ഉള്ളു
ഓ നടക്കള്ള ദൂരൊക്കെ ആയിരിക്കുംല്ലേ
നടക്കാനുള്ളതല്ല കൊറച്ചു പോണം പക്ഷെ ആണ്ങ്ങള അന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യന്നുല്ല നമക്കന്നെ പോവ
ആ അതെ നിക്ക് സ്വന്തയിട്ട് വണ്ടിയോ അല്ലെങ്കില് എന്ത് ഏ
നമ്മള് സ്കൂ സ്കൂട്ടിയുണ്ട് കാറുംണ്ട് രണ്ടും ഓടിക്കും
ഏ സ്കൂട്ടിയൊക്കെ ഓടിക്കും
ആ സ്കൂട്ടിം കാറുംണ്ട് രണ്ടും ഓടിക്കും
അത് ഭയങ്കര പണിയാന്നൊക്കെ കേട്ട് സ്കൂട്ടി പഠിക്കാന്
ഏയ് അങ്ങൻത്തൊരു ബുദ്ധിമുട്ടുല്ല സ്കൂട്ടി പഠിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുല്ല അത് നമക്ക് വണം വിചാരിച്ച് നോക്കിയാ നമുക്ക് പെട്ടെന്ന് പഠിക്കും ഒന്ന് സൈക്കിൾ ബാലൻസും കൂടിണ്ടെങ്കില് ഓക്കെയാണ് പെട്ടെന്ന് ആകും സൈക്കിൾ ബാലൻ സില്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ഒരാഴ്ച ഒന്ന് മെനക്കിട്ടിരുന്നാൽ അ ആവുന്നതേ ഉള്ളൂ
ഓ ഒരാഴ്ചകൊണ്ടൊക്കെ പഠിക്കാ
ഏ ഒരാഴ്ചക്കൊണ്ടൊക്കെ ഏകദേശം നമ്മള് ഒരു നീളൊക്കെ പോവാനൊക്കെ ഏകദേശൊക്കെ ആവും പിന്നെങ്ങനെ നമ്മൾ സ്ഥിരായിട്ട്ങ്ങനെ ഓടിച്ച് നോക്കുന്നോണ്ട് അങ്ങനെ പഠിച്ചുവരും പ്പോ ഞങ്ങൾ വിടെയൊക്കെ ഞങ്ങള് ഡ്രൈവിംഗ് സ് കൂളൊന്നും പോയി പഠിച്ചതല്ല ഞങ്ങൾ ഒറ്റക്ക് പഠിച്ചതാണ്
ഉണ്ടായിരുന്നോ
ആ സൈക്കിൾ ബാലൻസ് വല്ലാതന്ന് ന്നാലും കുറച്ചൊക്കെ ചെറുതാവുമ്പോ നമ്മളിങ്ങനെ ഓടിക്കൂലെ ആ ഒരു ഇതേണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വീടിന്റെ മുറ്റത്ത്ന്നന്നെ കുറച്ച് കുറച്ച് എടുത്തെടുത്ത് അങ്ങനെ പഠിച്ചെടുത്തതാ നമ്മക് പെട്ടെന്ന് പഠിക്കാ സൈക്കള് പിന്നെ കാറ് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അങ്ങനെ പഠിച്ചതാണ്
ഓ ന്നിട്ടപ്പ നിങ്ങൾ റോഡിലൊക്കെ ങ്ങനെ എന്താ ത് ല്ലാതെ ലോങ്ങിൽ ദൂര യാത്രയൊക്കെ പോവോ
ആഹ് എല്ലാം പോവും കൊല്ലം പോവും എല്ലോടത്തും പോവും
ആ എനിക്കെന്തായാലും പഠിക്കണംന്നുണ്ട് വലിയ ആഗ്രഹാണ്
ആഓ ഒരു കുഴപ്പൊല്ല പെട്ടെന്ന് പടിച്ചെടുക്ക നമുക്ക് ആത്മാർത്ഥായിട്ട് നമ്മുക്ക് ശ്രമി ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ
ഉം അതെയോ ങ്ങളെ സംസാരം കേട്ടിട്ട് നല്ലൊരു താല്പര്യം കൂടി വരുന്നുണ്ട്
പെട്ടെന്ന് ആ എത്ര പെട്ടെന്ന് നോക്കാപറ്റോ അത്ര പെട്ടെന്ന് നോക്കുക പ്പൊ നമുക്ക് ഈ സ്ത്രീകൾ ക്ക് പൊതുവേ ഒരാളെ വെയിറ്റെയ്ത് നിക്കേണ്ട ഒരിതാണല്ലോ അപ്പൊ നമുക്കായിട്ടൊന്ന് സ്വന്തായിട്ട് ഒരു വണ്ടിണ്ട്ന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും പ്പോ നമ്മളെ ഭർത്താക്കന്മാരൊന്നും എല്ലാ ടൈമിലും നമുക്ക് കിട്ടിക്കൊളണംന്നില്ല നമ്മളീ മക്കളെക്കെ കേസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടോണംന്നുണ്ടെങ്കിൽ അവരുടെ സ്കൂളിലെ മീ റ്റിങ്ങ് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നമ്മള ഹസ്ബൻ ഒക്കെ പൊതുവേ നമ്മള് സ്ത്രീകളെന്നെയാണല്ലോ പോവണ്ടത്
ആ
പൊതുവെ ഭർത്താക്കന്മാരെ അതിനൊന്നും കിട്ടൂല്ല അങ്ങനെരു ടൈമിലൊക്കെ നമുക്ക രു വണ്ടിണ്ടെങ്കിൽ നമുക്ക് എളുപ്പാണ് ആരിം കാത്ത്ക്കണ്ട ആവശ്യല്ല നമ്മുക്ക് പെട്ടെന്ന് പോയി പോരാനൊക്കെ സുഖാണ് എത്രയും പെട്ടന്ന് പഠിച്ചെടുക്ക
ആ ഓക്കെ എന്തായാലും ന്നാൽ അതൊന്ന് ഏ പഠിക്കണംന്നുണ്ട് ഞാൻ അയിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്
ആ ങ്ങക്ക് ഒന്നെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയാൽ പെട്ടെന്ന് പഠിച്ചിരിക്കാ അയ്‌നിപ്പോ ഡ്രൈവിസ്കൂളിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക്ഈ ചെറിയ പൈസക്ക് സെക്കനൻ്റ് വണ്ടിയൊക്കെ കിട്ടും സ്കൂട്ടിക്കെ ചെറി പൈസക്കെ മതി കിട്ടും ട്ടും സെക്കനൻഡ് വണ്ടിക്കെ നോക്കിയാല് അത് നമുക്ക് ഒന്ന് രണ്ടു ദിവസൊന്ന് ഹസ്ബൻഡിനോട് ഹെല്പ് ചെയ്യാൻ പറയാ പിന്നെ നമുക്ക് സ്വന്തായിട്ട് തന്നെ ഒന്ന് മെല്ലടുത്ത് നോക്കി ടുത്ത് നോക്കി പെട്ടെന്ന് പഠിച്ചെടുക്കാം
അതെ നി നിങ്ങൾ വേഗം പഠിച്ചെടുത്തിട്ടുണ്ട്ല്ലേ
ആ ഞാൻ വേഗം പഠിച്ചു ഞാൻ ഒരാഴ്ചോണ്ട്ന്നെ കുറച്ച് റോട്ടിലൊക്കെ മ്മള പോക്കറ്റ് റോട്ടിലൂടെക്കെ ഇറക്കാം തായിട്ടുണ്ട് പിന്നെ കുറച്ചൂടിം ഇപ്പോ ഫുള്ള് ലൈസൻസൊക്കെടുത്ത് ക്ലിക്കായി
ആ കുട്ടികളെ കൊണ്ടൊക്കെ പോകാറുണ്ടോ
ഓ കുട്ടികളെകൊണ്ടും ഫാമിലിയില് എല്ലാരും കൊണ്ടും പോവലണ്ട് പ്പൊന്റെ ഫാമിലിൽ ആൾക്കാരെ ഇവിടെ